ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം
സുഖം അങ്ങനെ പോണം ഉം എന്തൊക്കെയ നിങ്ങളെ വിശേഷോ
നല്ലേ വിശേഷം
ഉം എവിടെ വീട്ടിലാ
ആഹ് വീട്ടില എന്താ പണി ഓഹ് നോമ്പണ്ട്
ഏഹ് കുട്ടിക്ക് പാലടുക്ക
ഏഹ്
ഉം ആഹ് ചെറുതാ ഉം ഒന ഒർക്കാ രണ്ടും കൂടി
ഏഹ്
വൈകുന്നേരത്തേക്ക് നോക്കാനുള്ള കായോ
ആഹ് പിന്നെ കോഴി കൊണ്ടന്നില്ല മോനോട് പറഞ്ഞീ ഞാൻ കോഴി കൊണ്ടുരണ്ടി ചോറൊക്കെ വക്കാ ജാരിച്ച മക്കളൊക്കെ ബിരിയാണി ആക്കിയാണ്ട് അങ്ങനെ വെക്കാ വിചാരിച്ച
ഏഹ് എങ്ങനെ പൊരിച്ചാണ്ട നിങ്ങൾ ഉണ്ടാക്കൽ ബിരിയാണി
ആഹ് പൊരിച്ചുകാട ഉണ്ടാക്കും അല്ലാതെ ഉണ്ടാക്കും പൊരിച്ചുകാണ്ടാണ് അതികും ഉണ്ടാക്കല്
ഉം പൊരിച്ചെണ്ട ഉള്ള ആ ടേസ്റ്റ്ര് വരും
ഗ വെക്കലാണ് ഗ്യാസമല വെക്കലാണ് അപ്പൊ പിന്നെ പൊരിച്ചുകാണ്ട ആവാ പിന്നെ തമ്മ ഇടുമ്പോ ഇ വെന്തോ വെന്തിലേ ആഹ് ടെൻഷൻ ഉണ്ടാവലല്ലോ അലമിൽ അടുപ്പത്ത ക്കണ അടുപ്പത്തൊക്കെ പോ പിന്നെ കനലിൽ കടന്ന് അങ്ങനെണ്ടയ്ക്കുള്ളു അപ്പൊ പിന്നെ പൊറത്താണ് ഉള്ളിലടുപ്പില്ല
ഏഹ് ശരി ഏഹ് അപ്പൊ നിങ്ങള് ഗ്യാസില് തന്നെ ഉണ്ടാക്കലേക്കാറല്ലേ
അപ്പൊ ഗ്യയാസ്മല ഉണ്ടാക്കും
അപ്പൊ അപ്പൊ ഗ്യാസിന് കുറച്ച് ക്ഷാമല്ലേന അപ്പൊ എന്താ ചെയ്ത നിങ്ങൾ
ശ്യാമം ഞാൻ പൊറത്ത് കത്തിക്കലുണ്ട് റത്ത് കത്തി കത്തിച്ചു അടുപ്പിലേ കത്തിക്കും അങ്ങന ഇതാക്കൂല ഇങ്ങനത്തെ പരിപാടിക്ക
ആഹ് ആഹ് ആഹ് ആ ശരി ഏഹ്
പിന്നെ വെള്ളം ത ൾപ്പിച്ച ചോറക്ക അങ്ങനത്തതൊക്കെ അടുപ്പത്തി ഇണ്ടാക്കോ അ അട്പ്പത്ത് തീ കത്തിച്ചാ പിന്നങ്ങന അയ്മക്കുട അങ്ങനെണ്ടാക്കു ന്ന മയൊക്കാമ്പ ഞാ ന്ന ഞാൻ ഗ്യാസ്മക്കെന്നെ വരും പിന്നെ കരന്റട്പൊക്കെ ഉപയോ ച്ചൽണ്ടായ്നി അപ്പ നല്ലൊ കര്ണ്ടുമ്പില്ലന്നിട്ട് അത് ഒയ്വാക്കി.
ഏഹ്
അപ്പന്ന്പ്പോ ഞാൻ കുക്കർല് കൊർച്ച് നെയ്ച്ചോറാക്കികിണ്ട് ഇങ്ങനെ ചിക്കൻ അങ്ങനെ ബിരിയാണ്യാക്കാണണ്ടാക്കാ വിചാര്ച്ചിക്ക.
ഉം
ഇഞ്ഞിപ്പ അട്പ്പില് പോയി കത്തിക്കാൻ ഒര് മടിയോന്ന വെറക് കൊർച്ച ക്കണ്ട് ഇങ്ങളെങ്ങനെ എന്താചെയ്യല് അട്പ്പിലത്തിക്കലാ?
ഞങ്ങള് രണ്ടുണ്ട് ചോറൊക്കെ അട്പ്പത്തിണ്ടാക്കീട്ട് ഉപ്പേരികള് അങ്ങൻത്തൊക്കെ ഗ്യാസ് മലുണ്ടാക്കും മീൻ പൊര്ച്ചാള്ളെ
ആഹ് ഞാനും അങ്ങനൊക്കതന്നെ ഏങ്ങനെ ക ത്തിച്ചാ പിന്നെ അയ്ന്റെ മൂട്ടിലിങ്ങനെ നട ക്കണംള് കത്തിണ്ടോ അല്ലെങ്കി നമ്മള് എയ്ലെ പോമ്പോത്തിന് അറ്പ്പും തീ കെട്ടു.
ആഹ് എൾപ്പം നോക്കി ഞാനും അങ്ങന്നെ ചെയ്യല് അറിം
ഉം പിന്നെന്താ മോന്. കരീണ്ട് ലേ ആഹ് പിന്നെ എന്താ അട്ത്തെങ്ങെനെ പോയേ കൊളോ അങ്ങനെ എന്തേലൊക്കെണ്ടോ?
പൊയേ കൊളോന്നും കൊളണ്ട് ഷേ അം അമ്മക്കൊന്നും പോയി കുൾച്ചാൻ പറ്റൂല. അത് ഓലെ പ്രൈവെറ്റ് പൂളാ.
ഏഹ് പഞ്ചായത്ത് കൊളൊന്നുണ്ടാവ്ല
പഞ്ചായത്ത് കൊളൊന്നും ഇവ്ടെ അടുത്തൊന്നുല്ല പഷേ ഇബടെ നാട്ടില് കൊർച്ച് അപ്പർത്തെക്കെണ്ട് അങ്ങട്ടക്കെ എടക്കൊക്കെ പോല്ണ്ട്.
ഏഹ്
നിന്റെ വീട്ട്ല് കൊളൊക്കെണ്ട് ഞ അവ്ട്ന്നൊക്കെ പോല്ണ്ട് ഓഹ് നീന്തും.
ഏഹ് എൻക്കിന് വെള്ളം കാണ്ണപേ നീന്താറിയാത്തോണ്ട് വെള്ളം കാണ്ണ പേടിയാ മക്കളെ വിടാനൊക്കെ പേടിയാ ഏഹ് അല്ല നീന്തറിമ്പ അമ്മക്കൊര നാവെ നല്ലൊര് ഇതാണല്ലോ വ്യായാമാണല്ലോ?
ആഹ് അതന്നെ വ്യായാമ്വാണ് നേരം പോണ അറീ
നേരം പോണ അറീല്ല അമ്മക്കൊര് മൻസ്സിനൊക്കെ സുഖാണല്ലോ.
ആഹ് അതെന്നെ.
അല്ലേ നീന്തക്കങ്ങനെ ചെയ്യുമ്പള്.
ആഹ് ആഹ് ആഹ് കൊറെ ഫാമില്യൊക്കായ്ട്ട് പോമ്പൊ രസ് സാര
ആഹ് രസാണ് ചെർപ്പത്തില് പഠിക്കണട്ടോ നീന്തൊക്കെ
ആഹ് ഈ വെൽതായാ പിന്നെ അമ്മള് അമ്മക്ക് പഠ്ച്ചാൻ കയ്യ്ല്ല കാര്ണം അംള് അല്ലെങ്കി പിന്നെ അമ്മള് സ്കെൽറ്റായ ആളാവണം മെൽഞ്ഞാൾക്ക് കാർക്കും അല്ലാഞ്ഞാ പൊന്തൂല്ല വള്ളത്തിന്ന്.
പൊന്തൂല അതെന്നെ ഞാന് കൊറേക്കെ ഷ് കൊറേക്കെ ഷമി ശ്രമിച്ചോക്കി പഷേ ഇൻക്ക് കയ്യിണില്ല.
ഏഹ് ഇങ്ങള് എങ്ങനെ തട്യൊക്കെള്ളാളാ
ആഹ് ഞാൻ തട്യൊക്കെണ്ട്.
ഏഹ് അപ്പൊ പിന്നെ പഠ്ച്ചാ പാടേക്കാരം.
ആഹ് അട് അട്ത്തെന്നെ പൊയേ രണ്ട് വീടൈഞ്ഞാ പൊയേ
ഏഹ് അപ്പങ്ങള് ഇത്ര കാലായിട്ടും പഠ്ച്ചീലാ?
അയിന് അങ്ങനെയല്ല കല്യാണം കഴിച്ചൊണ്ട്ന്ന വീട് പൊയേന്റെട്ത്താ ഇന്റെ വീട് അവ്ടെ പൊയേ ഒന്നും ഇല്ലെനി.
ഏഹ് അപ്പ ഇങ്ങക്ക് വള്ളം കേറുന്ന പ്രശ്നം അങ്ങനെക്കെണ്ടോ?
ആഹ് വള്ളം കേറല്ണ്ട് വള്ളം ഇങ്ങനെ വെള്ളം സാധനമൊക്കെ കൊറെ പിന്നെ രണ്ടാം നിലൊക്കാണ് മാറ്റി ഇടും പിന്നെ കേറാണെങ്കിൽ ഒരു പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ട് അതില് ഫുള്ള് അന്നങ്ങനെ ഫുള്ളായിന് ആര് വെള്ളം പ്രളയം ഇണ്ടായിനില്ലോ
ആഹ് ആഹ് ഇപ്പൊ അടുത്തൊന്നും പിന്നെ അങ്ങനെ ഇണ്ടായിണ്ടാവൂല
അതെ പിന്നങ്ങനെ ഒരു അടുത്ത് ഇങ്ങനെ സ്റ്റെപ്പിൻ്റ അടുത്ത് ഇങ്ങനൊക്കെ വന്ന് നിന്ന് വെള്ളം അങ്ങനെ അവിടെ ഇറങ്ങിപ്പോം
ഉം ശരി ഉ സമാധാനം ഉണ്ടാവലില്ലേ ഉറങ്ങാനൊന്നും
ആഹ് വെള്ളം അങ്ങനെ കേറുമ്പോ സമാധാന ഇല്ല പക്ഷെ അന്നെന്തോ അറിഞ്ഞീല
ഇപ്പോ ഒരിസനെ രണ്ടും മൂന്നും മണിക്കൂറൊക്കെ ചിലപ്പൊക്കെങ്ങനെ നിക്കാതെ പെയ്യല്ലോ അപ്പൊ നിങ്ങൾക്ക് പേടിണ്ടാവോ
അപ്പൊ അങ്ങനെ പേടി എല്ലാർക്കും പേടി ഞങ്ങളെ ഈ ചുറ്റുവട്ടത്തില എല്ലാ അയൽവാസിക്കും പേടിയാ മയ പെയ്താ പിന്നെ ഞങ്ങളൊരു വീടുണ്ട് പൊന്തി കിടക്ക്ണ്ട് അപ്പൊ ആ വീട്ട്ക്ക് എല്ലാരും മാറലാ മാറിട്ട് പിന്നെ ഞങ്ങളാ ആ പ്രളയത്തി ല്ല ഞങ്ങളെ ബോട്ട്ന്ന് കൊണ്ടോയിക്കേനി
ഉം
ഒന്നാത് ഞങ്ങളെ ചെറുപ വലിയ പോയേണ്ട് ചെറുപൊയേണ്ട് അപ്പൊ ചെറു പൊയേത്തെ വെള്ളം വലിയ ഈ വല്യ പൊയ സ്വീകരിച്ചൂല
ആഹ്
അപ്പ ഇനി വെള്ളം പോ അവിടെ ഇവടി ഇങ്ങനെ ഉരുൾ പൊട്ടുക്കെ ചെയുമ്പള് ആ ചെറു പൊയത്തെ വെള്ളം ഇങ്ങട് വീടുകൾക്ക് ഇങ്ങട് വാര്യ അയ്ന് സ്ഥലല്ല എല്ലാം കെറി വരാൻ വെള്ളല്ല അങ്ങനെ ഇങ്ങട്ട് നല്ല ഒയ്ക്കില്ല വെള്ളേന്
ഏഹ്
ഏതായാലും അവ ബുദ്ധിമുട്ടന്നെ
ഉം ഈ അമ്മ ഞങ്ങൾക്കൊന്നും പിന്നെ അങ്ങനത്തെ പ്രശ്നല്ല അറിയോ കാരണം ഈ നമ്മളിങ്ങനെ വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ അല്ലെ ന്യൂസിലൊക്കെ അങ്ങനെ കാണില്ലാ അതെ നമ്മള് അനുഭവിച്ചിട്ടില്ല അനുഭവിക്കുമ്പോ അല്ലേ അപ്പ അയിന്റെ അറിയുള്ളൂ അറിയാ
ആ അനുഭവിക്കുമ്പോ തന്നെ പക്ഷെ സാധനങ്ങളൊക്കെ കൊറെ നഷ്ട്ടായിട്ടോ വാഷിംഗ് മെഷീന് പിന്നെ കട്ടിലൊക്കെ അങ്ങനൊക്കെ കെട്ടി ഇട്ടക്കേനെ ഒക്കെ ഒലിച്ച് പോണേനെ പിന്നെ വീടിനിങ്ങനെ എളക്കം തട്ടും പറഞ്ഞില്ലേ ഞാൻ അടിച്ചി ട്ടാല് വെള്ളം പോകാൻ സ്ഥലല്ലഞ്ഞാല് വീടൊക്കെ പൊളിഞ്ഞു ചാടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് വെള്ളം ഇങ്ങനെ ഓളം തള്ളല്ലേ നല്ല ഒഴിക്കുവാണ് പിന്നെ കുറച്ച് തേങ്ങ ഇണ്ടായിനി അല്ല മൊത്തത്തിൽ ഒലിച്ചു പോയി
അയ്യോ
അങ്ങനെ കൊറെ ചെമ്പട്ടിയും കുടുക്കി മൊത്തം പോയക്കെ അങ്ങനെ ഒളിച്ചുപോയി
അല്ലാഹ് ആ ഇടുത്ത് വെക്കാനും കഴിഞ്ഞില്ല
അയിന് അറീല്ല എങ്ങനെ വെച്ചാല് ചെറിയ രണ്ട് മുന്നാലിസായി അയ്ന് കറന്റക്കെ ഇല്ലാതായി വെള്ളത്തിലൊക്കെ ഇതായി വെള്ളായിട്ട് ലൈന് പോണതിലൊക്കെ അപ്പൊ കറണ്ട് ഓഫ് ആക്കിട്ട് പിന്നെ ടോർ ടോർച്ച് ഇല്ലത് അത് ഇതാവുവേം ചെയ്ത് കംപ്ലയിന്റ് ആവേം ചെയ്ത് പിന്ന ന്ന ഫോണിലൊന്നും ചാർജ് ജില്ലല്ലോ ഇൻവേർട്ടർ ഒക്കെ തീർന്ന് പിന്നെ ചെറേ ആ പണ്ടത്തെ സ്വിച്ച് ഫോൺ ഉണ്ടല്ലോ
ആഹ് ആഹ്
ആ അയിന്റെ ഒരു വെളിച്ചത്തിലാ ഒന്ന് അനെ സമയം ഒന്ന് ഒന്നര അതരേ കണ്ണും കാ എങ്ങനെ വെള്ളം കേറുണ്ടോ കേയറും പിന്നെ ഒന്നരക്ക ഉണ്ട് വള്ളം അങ്ങനെ അന്നെ രാത്രി കണ്ണും കാണണില്ല എന്താ വല്ലാത്തൊരു അനുഭവം അങ്ങനെ അനുഭവിച്ച്പോളല്ലേ അയണേ പറ്റിയ അറിയുള്ളൂ
കൊണ്ടാ അങ്ങനെ വെള്ളം കേറിയെ
ഒറ്റ ദിവസം കൊണ്ട് വൈകുന്നേരം വരെ ഞങ്ങള്ൾ വെള്ളത്തി അനട് കാണാൻ പോയി പോയേക്കും ഇടക്കൊക്കെ പിന്നെ കുറച്ച് ഒരു രാത്രി പിന്നെ ഒന്ന് ഒന്നര ഒരു പത്ത് മണിയൊക്കെ ആയപ്പോതിന് വെള്ളം നമ്മളെ തിരഞ് ഇങ്ങോട്ട് ട്ടന്ന
യാ ഉം
അങ്ങനെ
എന്നിട്ട് നിങ്ങൾ പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടെ
രക്ഷപ്പെട്ട പറഞ്ഞല് വെള്ളം നല്ലോഴിക്ക എന്റെ മോളന്ന എത്രയോ ഒന്നര വയസോ അത്രക്കെ ആയിട്ടുള്ളൂ ഓളൊക്കെ തച്ച് എത്തുല്ല അല്ല കുറച്ച് ഇതും നമക്ക് കൂടാതെ കഴിയാത്ത നമ്മടെ വളീം മാലിം അത് മാത്രം എടുത്ത് വേറെൊ ഒന്നും വേണ്ട അടുത്ത്കാണ്ട് ഉം ഒന്നും എടുത്തീരാ ഒക്കെ പോയാ പോയി വെള്ള ഒക്കെ പിന്നെ രണ്ടാന്നലേക്ക് കയറ്റ വെച്ചീനി ആഹ് ദൊക്ക പാട
വിക്കറ്റ്റ്റൊക്ക വിനത്തിയാട്ടി
രണ്ടാം നില രണ്ടാം നിലക്കെന്ന് എത്തില്ലേനി ഒന്നാംന്നലാ ഫുുള്ളായിട്ടള്ളു ഒരു രണ്ട് ഒരഞ്ചിൻ് കൂടിയൊക്കെ മഴ ഇത് കയറാൻ തുടങ്ങുകയാണെങ്കിൽ ന്നെങ്ങനെ ഇറങ്ങൽ തുടങ്ങിട്ടോ പിന്നെ ഞങ്ങള് വോട്ടിലങ്ങനെ പോയി പിന്നെ ജനാത്തിെ റേഷൻ കട ഇ എണ്ണ ഉണ്ടല്ലോ മണ്ണെണ്ണ കരി ഓയില് ഫുള്ള് ഫുള്ള് ആ വെള്ളത്തിലുംങ്ങട്ട് കലർന്നിട്ടെ വീട്ടിലന്നായി റ്റ് കരി ഓയിലതും പിന്നെ കൊറേ ഇത് തേളും പാമ്പും പുരുടിയും ഒക്കപ്പാടര് അങ്ങനെരു ഇതനി അനുഭവേനി പിന്നെന്തൊക്കെ വീട്ടുലാരാരല്ലേയ്
വീട്ടിൽ ഇനിക്ക് ഹസ്ബൻറ്ണ്ട് പിന്നെ ഒരു മോനും പിന്നെപ്പോ അമ്മമായിമണ്ട് മുൂത്തച്ച്ചിണ്ട് മുത്തച്ചണ്ട് മ മുത്തച്ച ഇടെല്ലോ ഓ ഓള വീട്ടക്ക്ൽക്കാ പോണ് ഇപ്പ രണ്ട്സം മദ്രസ ഒക്കെ ലേവല്ലേ
ആഹ് മദർസ് എ മാർ നോപ്പിന്റെ ആ
അപ്പൊ ഓളപടല്ല അറിയാ ഉം
അപ്പനി വെനാത്തിനൊക്കെ നോക്കാനായില്ലേ
ആഹ് അ ഇന്നിപ്പോ വാങ്ങിയൊണ്ടിരാരുന്നേ അപ്പൊ പിന്നെ ഇനിയിപ്പോ പണിയൊന്നുംല്ലറിയ
ആഹ് അത് വാങ്ങിയാ പിന്ന സുഖ
ആഹ് ഏതായാലും ഇപ്പ മൽക്കെട്ടാലും ബിരിയാണീ ഇപ്പ മാാങ്ങാനും കിട്ടും ബിരിയാണിക്കാണെങ്കിൽ തൈര്ല്ല ബാക്യം ഇണ്ട എന്നാലും ഇണ്ടാക്കാനാവൂല നോമ്പന്നോറ്റി
ന്നെ മടിച്ചാ മടിയ
ആഹ് മടിച്ചാ മടിയ തോന്നിയാ പിന്നെ അങ്ങനെ ഉണ്ടാക്കയും ചെയ്തു
ആഹ്
ശരിക്കും നമ്മള് വീട്ടുണ്ടാക്കിയത ടേസ്റ്റ് മാങ്ങനാട്ട്
തീർച്ചയാണ് ടേസ്റ്റും പിന്നെ ചെല ഹോട്ടലത്ത ഇത് അല്ല
ആഹ് നല ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോ നമ്മൾ വാങ്ങനാട്ടിയൊക്കെ കണക്ക ഒക്കെ കണക്കന്നെ
ഒക്കെ കണക്കന്നെ
ഉം ഞമ്മളാവുമ്പ പൊരിച്ചൊക്കെ ണ്ടാക്കും കടക്കാര്പനല്ലല്ലോ ഓരോ
ആഹ് ഭക്ഷണംകെയ്കീണോ പിന്നെ അതിൽ കൊറെേ ത്ണ്ടാവും അജീനാമോട്ടോ അജിനാമോട്ടോറഞ്ഞ സാധനല്ലോ ഇടൂഓല് ആഹ്
ആഹ് എവ്ട്ന്നാ ബൽ മാങ്ണാവോ
ആഹ് അതന്നെ എന്നാ പിന്നെ വിളിക്കട്ടോ ഞാന് ആഹ് ശ്കശ്